ആഹ് ചറീല
ന്റെലൊ ന്നും കേൾക്കോന്നാവോ വിളിച്ച
ഏ കേക്ക്ണില്ലേ
ആഹ് ണ്ട് പ്പൊ കേക്ക്ണ്ട് എന്താെന്ന ന്നട്ട് എന്താ വെറുതെര്ക്കാണോ
ആഹ് ഞാൻ വേർതിര്ക്കന്നേണ് കുട്ടിനൊർക്കാൻ വേണ്ടിട്ട് റൂമ്ക്ക് വന്നിട്ട് ലൈവ് ങ്ങനെ കട്ക്ക് കുട്ടിക്ക് വ് കളിക്കണോന് ഒർക്കാൻ മാണ്ടി കൊട്ന്നതാ മളേ ഒർങ്ങ്ണില്ല ഓനീ എപ്പളാ ഒർങ്ങണാവോ ഏഹ് എന്ത് ഞാ ഓല്പ്പോ പോയി കൊർച്ച് മുന്നെ ആഹ് പോയെടി പിന്നെ
പ്പൊ എത്രയിലാണ് കുട്ട്യാളൊക്കെ
മൂത്താള് നാലാക്ലാസ്സില് മറ്റോള് ഒന്നാക്ലാസ്സില്
ഉം ആഹ് അന്നു ആഹ് അന്റെ വീട്ട്ക്ക് വണ്ടി വരോ അത് കൊണ്ട ക്കി കൊട്ക്കണോ
വീട്ട്ക്കൊന്നും വണ്ട്യർല്ല അഹ് മേലല്ലേ ഒര് പീട്യോക്കെല്ലേ ഔട്ക്ക് വണ്ടി വരു അങ്ങട്ടാക്കി കൊട്ക്കണം
ഇജാക്കി കൊട്ക്കാ
ആ മേലെ മെ റോഡ്മ്മന്ന് ന്നർങ്ങ്ന്ന
ഹലോ ഹലോ ഹലോ